ഓ
ആ കേക്കുന്നില്ലേ
ആ ഇപ്പൊ കേക്കുന്നുണ്ട്
എന്തൊക്കെയാണ് വിശേഷം സുഖാണോ
ആഹ് നല്ല വിശേഷം സുഖയിരിക്കുന്നു അവിടെയോ
ആ സുഖയിട്ടിരിക്കുന്നു ചായ
ആ ചായ കുടിച് ട്ടില്ലേന്ന് കൊർച്ച് വൈകി അവിടെയോ
കുടിച്ചിട്ടില്ലേ
കുടിച്ചിട്ടില്ല നെയ് കൊർച്ച വൈകിപ്പോയി
അതെന്താ ഇത്ര ലേറ്റ് പതിനൊന്നരായില്ലേ
ആഹ് ഉം ഉം അവിടെ എന്തായിരുന്നുന്ന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്
പത്തിരിയും ചെറുപയറിന്റെ കറിയും
ആഹ് ആഹ് ഞങ്ങക്ക് ദോശ
എന്താ ഇന്നാരെങ്കിലും ഉണ്ടോ വി ലേ അതാണോ ലേറ്റ് ആയേ?
ഇല്ല അതെ എനിക്ക് സ്ഥലത്ത് പോവാണ്ടായിരുന്നു അവിടെ പോയി കഴിക്കാണ്ട് പോയി
അങ്ങനെ
ആഹ് ആഹ് ഉച്ചക്കത്തേക്ക് എന്തിട്ടാ?
ഉച്ചക്കത്തേനിയിപ്പൊ ചോറ് അടുപ്പത്ത് വെച്ചിണ്ട്, ഒന്നും ആക്കിനില്ല.
കറിയൊന്നും തീരുമാനിച്ചിട്ടില്ല?
ഉം
ഉം വേറെന്താ മഴ ഇണ്ട അവിടെ?
ഇന്ന് വെയിലുണ്ട്. ഇന്നലെ മഴ പെയ്തില്ല, മിനിഞ്ഞാന്ന് പെയ്തു.
ആഹ് ആഹ് ആഹ് ഇവിടെങ്ങനെ മങ്ങിനി ക്കുന്നുണ്ട് പെയ്തിട്ടൊന്നുല്ല. രാവിലെ ഒന്ന് ചെറുതായിട്ട് ചാറി ഇപ്പളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറിയ തൂളലുണ്ട്.
ആണോ ഇവിടേക്ക് ഇന്ന് വെളിച്ചണ്ട് കേട്ടോ. മഴക്കാലം തുടങ്ങി തോന്നു
ആഹ് തുടങ്ങിണ്ടാവും പക്ഷെ കാര്യമായിട്ട് അങ്ങനെ പെയ്ണില്ലട്ടാ. ഇങ്ങനെ മങ്ങി നിക്കാണ്
ആഹ് മഴ പെയ്തിനോ
ഓ ഇന്നലെ പ്പെയ്ത്
ആണോ. ഇന്നലെ ഇവിടെ പെയ്തില്ല. പിന്നെ ഇന്ന് ഇപ്പം ഇന്നലെ പക്ഷെ മൂടി കെട്ടി രണ്ടായിരുന്നുട്ടോ വെയിലൊന്നുല്ല. ഇന്ന് പിന്നെയും കുറച്ചു വെളിച്ചം കാണണ് ണ്ട്. വെയിയല് പോയാൽ തിരുമ്പി ഒണങ്ങി കിട്ടാനാ പാട്.
ആഹ് ഇവിടെയും വെയിലൊന്നും ഇല്ല.
ആണോ
ഉം എടക്കൊന്ന് ഏ ചാറിട്ട് പിന്നെ അങ്ങനെ തന്നെ നിക്കും വല്ലാണ്ടങ്ങട് പെയ്യ്ണില്ല
ആ ഹ
പിന്നെ വേറെന്താ
വേറെന്തൊക്കാണ് കുട്ടികള് ഒരാള് ഉറങ്ങയാണ് ഒരാള് ഓൾടെ ബപ്പാന്റെ വീട്ടിലാള്ളെ
അേല്ലെ ആ ആ അ സ്കൂളിന്ന് യൂണിഫോ ഉംകാര്യങ്ങളൊക്കെ കിട്ടിയാ
ഇല്ലടാ ഒന്നും വാങ്ങിട്ടില്ല സ്കൂള്ന്ന് കിട്ടൂലല്ലോ നമ്മള് വാങ്ങണ്ടേ
ആ ആ ബേഗല്ല യൂണിഫോമൊക്കെ സ്കൂളിന്ന് വാങ്ങ
ആ യൂണിഫോം കിട്ടും ബാഗ് കിട്ടില്ലല്ലോ
ബാഗില്ല യൂണിഫോം ബുക്ക് നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ സ്കൂളിൽന്നന്നെ വാങ്ങണം
നോട്ബുക്ക് കിട്ടോ
ആ നോട്ട്ബുക്കും കിട്ടും അവരെ ഫ്രണ്ട് പേജ് അവരെ അഡ്വടെയ്സ്മെന്റായിട്ട് സ്കൂളിന്റെ അഡ്വടെയ്സ്മെന്റായിട്ടുള്ള നോട്ട്ബുക്കുകൾ
ആ ഇ നോട്ട്ബുക്ക് കിട്ടൂലാ ടെക്സ്റ്റ് ബുക്ക് കിട്ടും
ഉം ഉം ഗവർമെന്റ് സ്കൂളാ
അല്ലല്ല
ഉം പ്രൈവറ്റ്യല്ലേ
ആ അതുകൊണ്ടായിരിക്കും
അ അല്ല ഞാ ഇവിടെയും പ്രൈവറ്റ്ന്നെ
ഉം
ക്കെങ്ങനെയിലൊക്കെ പൈസ കിട്ടുവലോ നോട്ട്ബുക്കും അവിടന്ന തന്നെ വേടിച്ചാ
ആ അതെ അതെ
ഗവൺമെന്റീന്ന് ഒരുവിദൊക്കെ ഫ്രീ ആൻ തോന്ന്ണ്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ
ആഹ ഗർമെന്റ് ഫ്രീയല്ലേ പ
ഉ ആ മൂള എന്റെ മോള് സിബിഎസ്ഇ ആണ് കുഞ്ഞി കുട്ടിയാട്ടാ യുകെജി ആണ്
സിബിഎസ്ഇ ആണ്
ആ ആ
ഉം
പിന്നെ
പിന്നെ നിങ്ങളടെ ചോറും കറിയൊക്കെ ആയോ
ഏ അട്പ്പത്ത്
അ ശരി പണിയൊക്കെ കഴിഞ്ഞോ ക്ലീനിങ് അല്ലെ അല്ലേ കുറേ പണികളൊക്കെ ഒകെ കഴിഞ്ഞു ഉണങ്ങി കിട്ടുന്നില്ല ആ മഴ പെയ്താൽ ഏറ്റവും വലിയ വിഷമ ഇതാ അലക്കിയ ഡ്രസ്സ്‌ ഒ ന്നും ഉണങ്ങി കിട്ടൂല അതാണ് ആകുള്ള സങ്കടം
രുന്നു പ്രശ്നം
അതെ അതെ മഴ പെയ്താൽ മഴ നിന്നാൽ ഏതൊരു അവസ്ഥ ഏത് ക്ലൈമറ്റ് നമുക്ക് മനുഷ്യന്മാർക്ക് പ്രശ്നം തന്നെ
അതെന്തായാലും എന്തെങ്കിലും കൂടി കഴിഞ്ഞാ പ്രശ്നം ആണ് അല്ലോ
അതെ അതെ ആ ഇപ്പൊ ഇതുവരെ ഭയങ്കര ചൂടല്ലേ ഇപ്പ മഴ കുറഞ്ഞപ്പോ ഭയങ്കര ചൂടായി
ആ ഇവിടെ ഭയങ്കര ചൂട്ന്നെയായിരുന്നു മഴ പെയ്തിട്ടും ഫസ്റ്റ് ഒക്കെ മഴ പെയ്
ആ
മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ല് നല്ല തണുപ്പരിക്കും മഴ നനഞ്ഞ പോയി അതിന്റെ ഇരട്ടിക്ക് ചൂട് വരും ഉ പിന്നെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ
സ്പെഷ്യൽന്ന് പറഞ്ഞാൽ ചിക്കൻ കറി വെക്കണം ചോറടുപ്പത്ത്
ഫുഡോക്കെ എല്ലാം ഉണ്ടാക്കുമോ
ആ അല്ലാണ്ടാക്കും ഇപ്പോഴാണ് പിന്നെ കുറവാണ് കുക്കിങ് കു കുഞ്ഞുണ്ണളാണേ മൂ മൂത്തയാള് യുകെജിയിലെ രണ്ടാമത്തെ ആൾക്ക് രണ്ടര വയസ്സ് മൂന്നാമത്തെ ഒരു കുഞ്ഞി ഇതുണ്ട് അഞ്ചു മാസ ആത് അപ്പ കുച്ച് കുക്കിംഗ ഒക്കെ കുറവാണ് ആ ഒക്കെ കുഞ്ഞുങ്ങളാ
അ ശെരി
പിന്നെന്താ
വേറെന്ന കാണാൻ ആ കേക്കുന്നില്ലേ
ആ ഇപ്പൊ കേക്കുന്നുണ്ട് വേറെ നല്ലനി ഇപ്പോ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്ട്ട
ആണോ യിങ്ങോട്ടില്ലാട്ടോന്നാല്
ആ വേറെ എന്തൊക്കെയ കുക്ക് ചെയ്യാം മറ്റേ കേക്കൊക്കെ ഉണ്ടാക്കോ കേ
ഇല്ലില്ല ഉം ഇല്ല ഇല്ല ഇല്ല ഇല്ല അങ്ങനത്തൊന്നും ഇല്ല ഉം ഹ് ഹ്
ആ ഹ് ഹ്
ചെലത് മാത്രം അങ്ങനത്തെ ഇതുവരെ ട്രൈ ചെയ്തീല്ല നിങ്ങള് ഇണ്ടാക്കുവോ ആ
ഉം ബ്രൗണിയൊക്കെ മക്കൾക്ക് ഇഷ്ടാണ്
ആ അതൊക്കെ ഉണ്ടാക്കല് ഉണ്ടോ
ആ ഉണ്ടാക്കും
ആ പണികളൊക്കെ പെട്ട പെട്ടന്ന് കഴിയുവോ
ഇല്ല ഞാൻ ഭയങ്കര സ്ലോവാ
ആണോ
പിടിക്കാവുന്ന ഒരാകൃതി ഒക്കെ എങ്ങനെയ് പതുക്കെ ന എ ടുക്കണോടെങ്ങനെ ഭയങ്കര നീറ്റ് ആയിട്ട് ചെയ്യണം അപ്പ ഒത്തിരി സമയം എടുക്കും
ഉം
അല്ലെങ്കി പിന്നെ ഒന്നൂല്ല എട്
ഹ് ഹ് ഹ് മടിചിരിക്കിയാ ആ ആഹ കുട്ടികളൊക്കെ എവിടെ പോയി
ദെ ഒരാ ഒരാൾക്ക് വാക്സിൻ എടുത്തിട്ടേ അഞ്ചു വയസിന്റെ വാക്സിൻ എടുത്തിട്ട് ഉള്ള ബുദ്ധിമുട്ട് ചെറിയ പനി ആ പനി ക വേദനൊക്കെണ്ട്. ആളങ്ങനെ ചെറിയ രണ്ടാള് ഒറങ്ങാണ് ഒരാൾ എണീറ്റ് പാലൊക്കെ കുടിച്ച്
ആ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒറ
ആ
ചെറിയ കുട്ടിക്ക് എത്രയായിന്ന പറഞ്ഞ്
അഞ്ചു മാസം
ആ എന്തേലുമൊക്കെ ഒര് ഫുഡ് എന്തെങ്കിലും കൊടുക്കോ?
ഇല്ല. കൊടുത്തിട്ടില്ല. കൊടുത്തോടങ്ങണം. ഈ മാസം ലാസ്റ്റോടങ്ങി ആറുമാസയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട്
ആ ആ ശരി
ഇപ്പോ ആറുമാസം വരെ ഒന്നും കൊടുക്കാൻ പാടില്ലല്ലോ
ആ ആ ആ എനിക്ക് ഇണ്ട് പത്ത് മാസള്ള ഒരു കുട്ടി.
അതേല്ലേ? ഉണ്ണിക്ക് എന്ത്ക്കെയാ കൊടുക്കാ?
ഉം ഇപ്പ എല്ലാം കൊടുക്കും
എല്ലാം കൊടുക്കുംല്ലേ കുറുക്കൊക്കെ കുടിച്ചോളോ?
കുടിക്കാന പ്രശ്നം നമ്മള് കൊടുക്കാത്ത കൊഴപ്പല്ല ഒന്നും കഴി ക്കൂല
ആ കുട്ടികൾക്ക് കൊടുക്കാനാണ് പാട്. ഒരു എന്റെ മൂത്ത മോളും ഒന്നും കഴി കില്ല ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഫുഡ് വാരിക്കൊട് ക്കഴ്ന്ന വായേല് വെച്ച് ട്ട് ഒരു പത്ത് മിനിറ്റ് അത് വായേ വെച്ചിരിക്കും
ആ അങ്ങൻതന്നെവള് വായില് വെച്ച് കൊടുത്താല് കൊറേ ടൈം അത് വായില് വെച്ച അങ്ങനെ രിക്കും ന്നട്ട് വേണം വേറെന്തെങ്കില് ചെയ്യണെങ്കിലും എവടെ കൊറേ ടൈം അത് വായിൽവച്ചിരിക്കും ചെലപ്പോ അത് കൊറേ കഴിഞ്ഞിട്ടെറക്കും അല്ലെങ്കിലത് ഇങ്ങോട്ടന്നെ തുപ്പി തരും.
ആ എന്റെ മൂത്താൾ അങ്ങനെയാണ് ട്ടോ ഇത്ര അഞ്ചു വയസായിട്ട് അങ്ങൻ തന്നെ രണ്ടാമ ത്ത മോന് പിന്നെ അവന് ആവിശ്യ ഉള്ളത് എന്താന്ന് വെച്ചാ കഴിക്കും അത് കാരണം അവനൊരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിലും എനിക്ക് അയിന്റെ കുർച്ച് ടെൻഷൻ ഇല്ല അവൻ വേറെ എന്തെങ്കിലുംക്കായിട്ട് ഓന് താല്പര്യള്ളൊക്കെ കഴിക്കും
ആ എന്റെ മൂത്ത മോൾ അങ്ങൻ തന്നാ ഭക്ഷണം ഒന്നും കഴിക്കൂല. ഭയങ്കര മടിച്ചിയ ഒന്നും കഴിക്കൂല.
ഉം ഇവ് ഇവൾക്ക് അന്നിട്ട് വയർ വേദന എപ്പളും ആസിഡിറ്റിടെ പ്രശ്നായിട്ടേ. പിന്നെ ഏ ഈ ആ മോശം പോലത്തെ ശനൊന്നും പ്രോപ്പർ അല്ല. ച്ചളോന്നും കഴിക്കില്ലെ വെജിറ്റബ്ൾ ഒന്നും കഴി ഇല്ലാ
ആ അങ്ങൻ തന്നെ മോളും. ഒന്നും കഴിക്കാത്തൊണ്ട്ള്ള ബുദ്ധിമുട്ട് നല്ലോണം ഇണ്ട്
വയർ വേനക്ക് ഡോക്ടറെ എട്ത്തൊയപ്പം ഡോക്ടർ പർഞ്ഞു പച്ചക്കറി കഴിപ്പിക്കാനുള്ള മരുന്നൊന്നും ഇവിടെ ഇല്ല അത്. കഴിക്കാണ്ട് ഈ വയർവേദന മാറെ വില്ലാന്ന് മോഷൻ കറക്റ്റ് പോണ്ടേ. ആ അവൾ കേക്ക്അല്ലെ പറിയ്ണേ എന്നാലും കഴിക്കില്ല. എന്തൊക്കെ ന്ന് ആ ചിക്കനൊക്കെയാണ് ഇഷ്ടം പക്ഷെ ഞാൻ അങ്ങനെ അതി കൊട്ക്കില്ലട്ടോ
ആ
ആ പിന്നെ വെള്ള പരിപ്പാ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കി ഞാമ് ആമ് അ ടി കൂടോന്ന് ചോയിച്ചാൽ ചെറിയ രണ്ടാമത്തെ ആൾക്ക് ഇവൾടെൽ എന്തെങ്കിലും കാണുമ്പോ ഉള്ളെ അത് ആവശ്യം അങ്ങൻത്തേൻയുള്ളെ കരച്ചിൽ മാത്രം ഒള്ളു അല്ലെങ്കിൽ ഭയങ്കര സ്നേഹാണ്. അവൾ നോക്കും നല്ലോണ്ണം. ഉണ്ണിയേളെ
ആ ആ
ഞാൻ കുളിക്കാനാ എന്തിനെങ്കിലൊക്കെ പോകുമ്പോ അവളെ ഏൽപ്പിച്ചിട്ടാ പോവാ. അപ്പൊ അവൾ നോക്കിക്കോളും
ഉം
ഉം ശരി ഓക്കെ ഓക്കെ
ഉം